ഏഹ് കേക്കിലേ ഫുഡൊക്കെ ആയോ?
ഇല്ല ഫുഡ് ആയിട്ടില്ല
ഉം ഇന്നെന്താ കറി വെക്കാന്
ഉം സ്പെഷ്യൽ ആയിട്ടൊന്നും ഒന്നുല്ല ഒന്ന് സാധാരണ മീന്
ഇടക്ക് സ്പെഷ്യലൊക്കെ ഇണ്ടാവല്ണ്ടോ?
ആഹ് എടക്ക്ണ്ടാവല്ണ്ട്. വെള്ളിയാഴ്ച ഞായറാഴ്ച. ദി
ആഹ് ആഹ് ചെലത് നമ്മളതില് വെള്ളിയാഴ്ചന്റെ ഒന്ന് ഒരുവിധം സ്ഥലതൊകെ. ക്കെ നല്ലതുണ്ടാവും.
ആഹ് ആഹ്
പൊറത്തു പോയി ഫുഡ് കഴിക്കേണ്ടോ?
ഇല്ല ഇല്ല പൊറത്തു പോയി കഴിക്കാല്യ
ആഹ്-
പൊർ ഇല്ല്യ പൊർ ത്തു പോയിക്കാണ്ട് കഴിക്ക്ണ ഒരു ശീല ല്ല്യ.
ഇല്ലല്ലേ അതല്ല. ശീലല്ലേനി പണ്ടൊന്നു പണ്ട് ഈ ഒരു ഈ ഒരു വർഷം മുതൽ. ലാണ് ഏകദേശം ആ ശീലൊക്കെ അല്ലാരു കൂടി തൊടങ്ങിയത്
ആ ഇതുവരെ പോയിട്ടില്ല അങ്ങനെ ഫുഡ് പൊറത്ത് നിന്ന് കഴിക്കാനായിട്ട്.
ആഹ് അതുപോലെ പുറത്ത്നെ യാത്രൊന്നും പോവലില്ല.
യാത്ര പോവല് കൊറവാണ്.
ഏഹ് അത് ശെരി അങ്ങനെ വെക്കേഷൻ ആയാലൊന്നും ഫാമിലി ട്രിപ്പ്. അതൊന്നുല്ലല്ലേ.?
ഇല്ല്യ ഇല്ല്യ അങ്ങനെ പോവലില്ല.
ഏഹ് മക്കള് എത്ര വല്പം വെചീണ്.
മക്കള് ഒരാൾ ഇപ്പ ആറില പതിനൊന്ന് വയസ്.
എഹ് മൂത്ത ആളാ ആറില്?
ആഹ് ആറില.
ആഹ് -
ഓൾ പറിം നമക്ക് പോവാ പോവാന്ന്ങ്ങെ പറിം.
ഉം ഹൈസ്കൂളിൽ
ഏഹ് സ്കൂളിലൊക്കെ പോവും. ആഹ് മക്കള് സ്കൂളിലൊക്കെ ഇങ്ങനെ പോകും. ഉം ഉം ആ ഇപ്പ ഇങ്ങ പറയലൊ ടുത്തിക്ക്ണ് പോണ അങ്ങട്ട് ഇട്ട് പോണം ഇങ്ങോട്ട് പോണന്നൊക്കെ ഇങ്ങനെ പ റിം
ആരും പോകും എല്ലാരും. ഓവറ്
ഉം ഇപ്പൊ കഴിഞ്ഞ വേക്കേക്ഷ, ഈ വേക്കേക്ഷന് പോണം വിചാരിച്ചിനി അപ്പൊ പിന്നെ ഓക്ക് പനിയൊക്കെ പാടെ വന്നാണ്ട് അങ്ങനെ ഓരോ ബുദ്ധി മുട്ട ങ്ങനെ
ഉം ഉം
പനി മഞ്ഞപ്പിത്തേനി അപ്പം അയ്മേ കുറെ നിന്ന്.
മാറിയോ മഞ്ഞ
മാറി അപ്പ മഞ്ഞപ്പിത്തക്കെ വന്നാ ആ വേറെ ആർക്കുണ്ടാവാതെ കയിച്ചിലായി-
ആഹ് ആഹ്
മറ്റേ അതോട് വന്നാലേ ഒന്നും കൈ മഞ്ഞപ്പീത്തൊക്കെ ആയാല്
ആഹ്
ഭക്ഷണത്തിനും, നിയന്ത്രണം വാണം എല്ലോട്ത്തും വാണം.
ഉം
ആക്കെ കുടുങ്ങീനി പറയാ
ആഹ് അതന്നെ ഭക്ഷണ ഭക്ഷണത്തിലും അതുപോലെ നമ്മുടെ വീട്ടിലും അതിൻ്റെതായ കരുതലിഞ്ഞാല്. ഉം നല്ല ശ്രദ്ധിക്കേണ്ട കാര്യ
ഉം ചെറിയ മോള് വേറണ്ടയ്, അതാണ്‌ ഞാന് ഒരയസായ ഒരു കുട്ടിണ്ട്. അപ്പോ ഒൾ ക്കൊക്കെ വരാതെ നമ്മള് കരുതി കരുതി ഉം അങ്ങട് മാറി ഒഴിഞ്ഞുമാറി. കൊഴപ്പൊന്നും ഇല്ല, ആർക്കും വന്നിട്ടില്ല പിന്നെ
ഉം ആഹ് ഭാഗത്തൊക്കെ ഉണ്ടോ?.
ഈ ഭാകത്തില്ല. അവര് മദ്രാസില് പോ മദ്രാസ് തൊടങ്ങിയതീല് അങ്ങനെ മദ്രസ്ന്ന് കുറേ കുട്ടിയാക്ക് ഇണ്ടെയ്‌നു
ആഹ് ആഹ് അങ്ങനെ അങ്ങനെണ് വരുന്നത് സ്കൂളിന്ന് മദ്രസിൽന്ന് അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച്
മദർസ് തോർന്ന രണ്ടീസം പോയി, പിന്നെ മൂന്നാമത്തെ ദിസം ഓക്ക് പനി തൊടങ്ങി.
ഉം ഉം
അപ്പൊ അന്വേഷിച്ച് നോക്കിയപ്പോ മദ്രാസിലോരോ കുട്ടിക്ക് ഇണ്ടേനി അപ്പൊ അങ്ങനെ അങ്ങനെങ്ങനെ
ആഹ് അതന്നെ അത് അയ്ന് ബാത്റൂം ആണ് പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കേണ്ടത്
ആഹ് ബാത്റൂമും പിന്നെ നമ്മള് വെള്ളം കുടിക്കണതൊക്കെ?.
ഉം ഈ ബാത്റൂംന്നാണ് അധികം ഇത് കാരണം ഒരാള് ഉപയോഗിച്ച ബത്റൂം ബാത്രറൂം ന്നാവുമ്പ ള്
ഉം
പെട്ടെന്ന് പടരും
ഉം പേടിഅയ്നി ഇബടെ ആകെ ഒരു ബാത്ത്റൂം മാത്രമള്ളയ്നി എല്ലാർക്കും പോവാനുള്ള ഒന്നള്ളേനി അപ്പൊ പി നമുക്കൊരു പേടിഅയ്നി
ആഹ് ശരി അങ്ങന ആവുമ്പോ ബുദ്ധിമുട്ട്.
ഉം
അപ്പവും ഉം പിന്നെ നല്ല
ഉം മഴ ണ്ടോ പെയ്തോ
ഇല്യ രാവിലെ പെയ്തിട്ടില്ല ഉം ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലെ നല്ല മഴയ്നെയ്
ഇന്നലൊക്കെ നല്ല വെയിലല്ലേയ്നോ നല്ല കർ കർക്കിട വെയ്ല് പോലത്തെ വെയിലേയ്നി ഇന്നലൊക്കെ
ഇന്നലിം മിനിയാന്നും ഇണ്ടെയ്നി
മിനിയാന്നൊക്കെ ഞാനറിയ ഇനി കർക്കിട കർക്കിടകത്തിനൊക്കെ ചിലപ്പോ നല്ല മഴയും ഇതു ആവും പിന്നെ വെയിലൊന്നും ഉണ്ടാവില്ല വെയിലൊക്കെ ആദ്യം അറ്ച്ചു പോയി പറയും
ഉം
ഇപ്പൊ എല്ലത്തിനും അമ്മളെ കാലത്ത് അഹ് ഓഫ് ആക്ക് കാലത്തിന്റെ മാതിരി ന്നെ എല്ലം മാറ്റാണ് കാലാവസ്ഥക്ക് വരെ മാറ്റാണ്
കാലാവസ്ഥക്കും എല്ലാത്തിനും മാറ്റാ നമ്മള് ആദ്യം ഞമ്മൾ ആദ്യൊക്കെ പറഞ്ഞീനി ഇങ്ങനെ മഴ പെയ്യുമ്പോഴേ അവിടെ പെയ്തിനോ ഇവിടെ പെയ്തിനോ അങ്ങനെ ഒരോരുത്തര് വിളിച്ചപ്പ ഞാൻ ഓര് പറിം ഇവിടെ പെയ്തിട്ടില്ല ഞങ്ങളവിടെ പെയ്തിന് നമ്മള് പറയും വാർഡ് അടിസ്ഥാനത്തിലാണ് മയ ന്നൊക്കെ പറയും അന്നൊക്കെ
അതന്നെ വ അത് ശെരിയാണ് ഇപ്പൊ അങ്ങനാ പെയ്യണ്
ഉം
പണ്ട് ജൂണ് ഒന്നായാല് നിക്കാതെ പെയ്യണ മഴെപ്പൊ ജൂണിലെന്ത് വെയിലാറ്
ആഹ്
പെയ് ഉം പെയ്യ്ണ മഴൊന്ന് സ്ട്രോങ്ണ്ട്ന്നെല്ലാതെ അങ്ങനെങ്ങട്ട് പെയ്യ്ണില്ലല്ലോ ഇന്നാലുന്നൊരു മുടി കെട്ടിയോണാണ്
ഇന്ന് ഒര് മൂടി കെട്ടിയതാണ് ഇവടൊക്കെ ഇന്നലെ അന്തിക്കൊത്തെ മഴ പെയ്തപ്പം ഞാൻ വിചാരിച്‌ രാവിലൊക്കെ നല്ല മഴെ കാരംന്ന് സ്കൂക്കും മദ്രസ്ക്കും പോണ ടൈമിലൊക്കെ മഴയ്താ കുട്ടിയാ കും കെതേടാണ്
പ്പൊ ഏകദേശൊരു കടുപ്പള്ള മഴയാകുമ്പോക്കുണു കലക്ടർ ലീവ് കൊടു
ആഹ് ആഹ് അതാണ് സ്കൂള്ട്ട് വന്നാല് മക്കള് നോ ഉം സ്കൂള്ട്ട് വന്ന മക്കള് നോക്കാണ് ഫോണില് ഇത് കളക്ടർ ഒയ്‌വ് തെന്ന് ണോ ഒയിവ് തെന്ന്ണോ
ആഹ് ഓൽക്ക്പ്പോ ലീവാണ് വേണ്ടിയത് ഞാൻ പറയാ എത്ര ലീവ് കിട്ടിയാലും മതിയാത്ത ഇങ്ങള്റിയും ഏത് നേരും ലീവും
ഉം
ലീവ് കിട്ടിട്ട് ഓല്ക്ക് ഫോണ് തോണ്ടി കളിക്കാന് അല്ലാതപ്പെന്താ
അതാണ് ഫോണ് കളിക്കാനാണ് അല്ലാതൊന്നിനുവല്ല ഓല്ക്ക്
ഒന്നും ഇല്ലല്ലൊപ്പൊ പണ്ട് പണ്ട് കാലങ്ങളിലെ
കളിം ഇതൊന്നുല്ല്യപ്പൊ
ഉം ഉം
ഞങ്ങക്ക് അയ്നൊന്നും സ്കൂള്ട്ട് വന്നാ പിന്നെ ഒരു കളി കളിച്ചാനാണ് പോവലാ നല്ല രസേനി അന്നൊക്ക പഷെ ആ ഒരു രസെപ്പെല്ല്യ
ഉം ഉം അന്ന് അന്ന് ഉം എന്ത ക്കെ കളി ഞമ്മള് കൾച്ചിനത് എന്തൊക്കെ ക എന്തൊക്കെ കളി ചോ ചോറും കൂട്ടാനും ഇണ്ടാക്കണതും അത്പോലമ്മളൊരു പിന്നെ മറ്റേ ഇതേനീ തേങ്ങന്റെ മൊച്ചിങ്ങേനീ കു ട്ടി ഇങ്ങട്ട് ഒരു തൊട്ടിലൊക്കെ കെട്ടി അയിനെ ആ ട്ടി ഒർക്കലും എന്തൊക്കേ കളി കളിച്ച് ഇപ്പൊ മക്കക്കെന്തെങ്കിലും അറിയോ?
ഒന്ന് അറി ഇപ്പയ്ന് മക്കളയ്ന് പൊർത്ത് ത്തു പോയി കൾച്ചാ വിട് വിടാനും ഞമ്മക്ക് പേടിയാണ് ആ ഒരു കാലാവസ്ഥ ആഹ് ആഹ് പേടിയ അന്നത്തെ കാലം അതല്ലേനി അന്നൊക്കെ കൊയപ്പല്ല്യ മ്മക്ക് പ്പൊ എയ്ലാണ്ട് പോവേനി എയ്ലാണ്ട് വെരേനി ഒക്കെ ചെയ്യേനി
പോയാലും ഇപ്പൊ ചോയ്ക്കാനും, പറയാനും, നോക്കാനും ഒന്നും ആള്ണ്ടാവൂല്ലേനി നമ്മളെഷ്ടത്തിനേനി ഇപ്പൊ നമ്മള് ഒരു നേരം മക്കള് സ്കൂള്ട്ട് വെരാന് ഒരു മിനിറ്റ് നേരം വെയ് കിയാല് ആഹ് നമ്മക്ക് വേ ചാറാണ് പണ്ടൊക്കമ്മള് ഈ എത്ര നേരം വെങ്കിയാലു ആരു അഹ് ചോയിക്കാനുല്ല്യ നോക്കാനുല്ല്യ ഉം
അങ്ങനേ ആനി പക്ഷെ ഇപ്പത്തെ മക്കക്ക് അഹൊന്നുല്ല്യ ഒരു കളിയെന്താണ്ന്ന് പോലു അറിയാത്ത മക്കളാ
ഉം എന്തൊക്കേ കളിയ്ണ്ട്
ഒരുപാട് കളികള് ണ്ടേര്ന്ന്
അന്റെ വല്ല്യ യമക്കൾ ആ സമയത്ത് ഓല് ഇവടെ കൊറെകുട്ടികള്ണ്ട് ഇവടെ ആ സമയത്ത് ഓല് എന്തൊക്കെ പലേ പുട് ചോളി എന്താണ് കുപ്പിത്തട്ടുകളി അങ്ങന് ത്തെ ഓരോ കൊറേ കളികളൊക്കെ കളിച്ചിനി
ഇപ്പൊ അതില്ലേ അങ്ങനെ ഒരു കളി യന്നെല്ല ഇപ്പൊ പ്പ് ആ സ്കൂള്ട്ട് വര ഫോൺ എട്ക്ക അയിമ കുത്തർക്ക
അതെന്നെ അയിമ കുത്തിര്ക്ക വേറെ പണിം സൊഹലും ഇല്ല ആ ഒരു ചിന്ത ഫോണ് അയിലന്തോ വന്ന്ണോന്ന് നൂറട്ടം നോക്ക
ഉം
ഉം അങ്ങനെ
ഫോണാണ്ട് മാങ്ങികൊണ്ടു പോവാ അമ്മള് പഠിച്ചാ ച്ചാന് റ്ഞ്ഞ് കാണ്ട് മാങ്ങി കൊണ്ടോ വ ന്നട്ട് ഓല് കൊറേ റീൽസും അതും ഇതും കാണ
ആഹ്അതന്നെ അവര് ഇൻസ്റ്റ ഞാനഹ് പറയാ ഇൻസ്റ്റനോടാണ് മന്ഷ്യൻ കുടുങ്ങിയേത് അ റിം ഇപ്പ യൂട്യൂബ് ഒന്നുംല്ല ഇൻസ്റ്റ ആണല്ലോ മുഴുവനു
ഇസ്റ്റേയിലാണ് യൂട്യൂബിലല്ല ഇൻസ്റ്റേയിലാണ് കേറി വ ന്നിട്ടങ്ങനെ
ആഹ് അതും പറിം ഞാൻ ങ്ങട്ട് പറിം ഈ റീല് ഇപ്പം പണ്ട് ഈ വാട്സാ പ്പിലൂടെ ഈ മക്കള അങ്ങട്ടും ഇങ്ങട്ടും എല്ലാ കാര്യം ചോയിക്ക പറയാ എഴ്ത് ണതുംതാക്കണതും ഒക്കെ അങ്ങനാണല്ലോ ചെയ്യ ഇപ്പൊ അതും ഇൻ സ്റ്റേകൂടി അപ്പ ഈ മക്കളെ നമ്പറൊക്കെ നമ്മളേലു സേവ് ഉണ്ടാവു നി ങ്ങട്ട് വ് അനൊക്കെ ഉണ്ടാവും ഞാൻ ങ്ങട്ട്പ്പം ഇപ്രാശ്യം ഇവ ളോട് അറ്ഞ്ഞ് അന്റെ കുട്ടിയോളെ ഒരെറ്റ ചങ്ങായി ചോളെ നമ്പറും ഇതീ ഇല്ലല്ലോ. ആ ഒക്ക പ്പ ഇൻസ്റ്റേലല്ലേ ഇൻസ്റ്റേ കൂടിയല്ലേ അയ്ന്പ്പ ത്തിനാപ്പ.
ഉം അതാണ്. ഇസ്റ്റേൽ പിന്നെ നമ്മള് സേവയ്യണ്ട ആവിശ്യം ഇല്ലല്ലോ അയിലന്നെ വരും നമ്മള് പേരും കാര്യങ്ങളൊക്കെ
ക്ക ടെ ആതന്നെ.
അത്
അതാണ് ഇപ്പത്തെ അവു ഇല്ല അപ്പ അവു നിന്ന്ണ്.
ഉം ഇഞ്ഞ് അടുത്തത് എന്താണാ വാ അടുത്തത് എന്താണാവാ വര് ആ ഇപ്പൊ ഇൻസ്റ്റ വരെ എത്തിക്ക്ണ്
അതന്നെ അപ്പൊ എന്തൊക്കെയണാവോ.
ഉം ഓരോ കണ്ടുപിടുത്തങ്ങളാണേ.
ചെറിയേറ്റങ്ങളൊക്കെ വലുതാവുമ്പോക്കിന് ഏത് രീതിയിലാണ് ഇഞ്ഞ് വരാന്ന റീല്ല.
ഉം
എന്താ പറിണേ നുള്ളിപർ ക്കിങ്ങനെ.
ഉം ഓളിന്റെറ ഒക്കത്തണ് കേറും ആരേ ഫോൺ വിളിച്ചാ ഇന്റെറ ഒക്കത്താണ്ട് കേറും. ഞാന്. ഒക്കത്ത് കയറാതക്കാനും വേണ്ടി ഞാ ഓക്ക് മുട്ടായി ഒക്ക ഇടുത്ത്ടുത്തിനു ഫോണാണ്ട് മാങ്ങിയപ്പം അതൊക്കെ മേ കടിച്ച് മുറ്ച്ച് തിന്ന്കാണ്ടേ ഇന്റെ ഒക്കത്താണ്ട് കേറീണ് ആഹ് കളിക്കു അല്ലഒറ്റക്കങ്ങനെ കൾച്ചൊന്നുല്ല ആ ഒന്നെങ്കി ഇന്റെ വയ് ത്തോലണ്ടാവും അല്ലെങ്കി മ്മാന്റപ്പണ്ടാവും. അങ്ങനെ മ്മാന്റപ്പ അധികം മ്മാന്റ പ്പ നിക്കല് ഇമ്മപ്പഅവിടെവി ടൊ ആണ് അപ്പഇന്റെ ട്ത്ത്ക്ക് വന്നാ
ന്നയ് ക്കോട്ടെ ന്നാ ശരി.
ആഹ് ശരി.